കേൾക്കാമോ
ആഹ കേൾക്കാം കേൾക്കാം
ഇവിടെ മഴെടെക്കെ ചെറി- യരു കൂരാപ്പം
ആണോ ഉണ്ടോ അയ്ന്റൊര് ഇത് കാണാണ് ണ്ടാവുലല്ലേ
ആ നമ്മളൊരു മങ്ങലുണ്ടല്ലോ അന്തരീശയുടെ മാൽ മങ്ങ്യ
ആഹ് അ അ അ
ഉം അതെ അതെ വൈകീട്ടൊക്കെ ഇനി മഴ ആയിരി ക്കും എല്ലാം സീസ്-
ആഹ ആ് അതെ അതെ അതെ പിന്നെ ഞാനിപ്പോ ഇങ്ങനെ വെറുതെ ഇർന്നപ്പോൻ ക്കൊരാ രാവിലെ മുതൽ ഭയങ്കര ഒരു ടെൻഷനും കാര്യങ്ങളായ്ര്ന്നു
എന്ത് പറ്റി
കാരണൂല്ല കാരണൂല്ലാതെ വെർതെ അപ്പൊ ഞാൻങ്ങനെ വെറുതെ ഇരന്നപ്പോ വിളിച്ചതാ
അതെയോ
ആ ഒരു കാരണൊന്നും ഉണ്ടായിട്ടില്ല പക്ഷെ വെറുതെ ഒരു ടെൻഷൻ എന്നിട്ട് എന്തിന് പറയാം നമ്മള് ഇടിയപ്പത്തിന് മാവ് നമ്മള് ഇണ്ടാക്കുവല്ലോ ആ ആ മാവ് ഉണ്ടാക്കി പോലും അയ്ല് വെള്ളം അധികായി പോയി അത്ര മാത്രം മൈൻറ അയ്ല് ഇണ്ടായിന്ന് അർത്ഥം മൈന്റൊന്നും എവിടെയോ ആണെയ്
അയ്യോ അതെന്ത് പറ്റി ഒന്ന് റിലാക്സ് ആവ്
ആ എന്തോന്നും അറിയില്ല പെട്ടെന്ന് എന്തോ ഒരു ഇതായി പിന്നെ പിന്നീടിപ്പോ ഇങ്ങനെ കൊറ സമയം ഇങ്ങനെ വൈകുന്നടത്തോളം കൊറച്ച് കൊഴപ്പല്ല ഒക്കെ ആയി
ഓക്കെ ഓക്കെ ആ ആ
പിന്നെ എന്താ പറയാ ചെലപ്പൊ അങ്ങനാണ് ഒരു കാരണോന്നും ഉണ്ടാവൂല അതെന്തുകൊണ്ടാവാണോവോലേ ഒരു കാരണന്നുല്ലാതെ നമുക്ക് വെറതേ ടെൻഷൻ വര ഏ നമ്മളൊന്നും ചെയ്തിട്ടും ആവൂല നമ്മളെ ആരും ചെയ്തിട്ടും അല്ല പക്ഷെ എന്തോന്ന് അറിയില്ല ചെല ദിവസം രാവിലെ എണീറ്റ്ണ്ടെങ്കി കാണാം അങ്ങനെ അതെന്താ എ ഉം
ചെലപ്പോ എന്തെങ്കിലും വെഷമോ എന്തെങ്കിലും ഒണ്ടോ
അല്ല അങ്ങനത്തെ പ്രത്യേകിച്ച് വെഷമങ്ങളൊന്നും ഇല്ല പിന്നെ എന്താന്ന് വെച്ചാ നമ്മള് ഓ ഫാ ഫാമിലിയിലൊക്കെ എന്തെങ്കിലൊക്കൊരു കാര്യങ്ങൾ വരും ചെലപ്പോ അതൊക്കെ ഓർത്ത് കെടന്നതൊണ്ടൊക്ക ആവും ചെലപ്പോ ഏ ചെലപ്പോ അപ്പൊ നമുക്കത് അത് ഓർ ഞമ്മള് ഓർക്ക രാവിലെ തോർക്കുന്നില്ലെങ്കിലും നമുക്ക് ഉുള്ളിൽ അതിങ്ങനെ അത് കെട എവിടെയെങ്കിലും കെടക്ക്ണ്ടാകും അപ്പൊ അതിന്റെ ഒരു എഫക്റ്റ് ആകും
അതെയോ ഉം അല്ല എന്തെങ്ക് ചെല ചെലർക്ക് ടെൻഷൻ വരുവല്ലോ നമു എന്തെങ്കിലും ഒറ്റപ്പെടയിലോ അന്തെങ്കിലും സങ്കടൊക്കെ വരുമ്പോം അത് പിന്നൊരു ടെൻഷൻ ആയിട്ട് മാറാറു ഉണ്ട് അത ഞാൻ ചോദി
അല്ല അത് അങ്ങനെ അല്ല അത് അതൊന്നുംല്ല ഇപ്പൊ കുട്ടികളൊക്കെ ഇണ്ട് കുട്ടികളൊക്കെ കൂടെണ്ടാവണോണ്ട് വല്യ കൊഴപ്പൊന്നുല്ല ഇപ്പ കു ഞാൻ ടെഷൻ ചിരിക്കുമ്പോ എന്താണ് പറ്റി എന്തിനാ ടെൻഷൻ എന്നൊക്കെ ചോദി നടക്കുംഅവര് പിന്നാലെ നടക്കും അപ്പൊ അവർക്ക അതൊരു വിഷം നമ്മള കാണുമ്പോ ഹേ ഉം ആഹ് ആഹ് അവർക്ക് എന്തോ പോലെ
അതാ അമ്മമാറ് അതാ നമ്മുടെ ഒച്ച ഒരു വീട്ടില ഇല്ലെങ്കിൽ നമ്മുടെ ഒച്ച ഒരു വീട്ടിലല്ലെങ്കി ആ വീട് ഒ പഞ്ഞി പോലല്ലേ
ആഹ് ആഹ് ഒറ അതെ അതെ അവര്ക്ക് അതാണ് അവര്ക്ക് അതെ ഇപ്പോും നമ്മള എപ്പോളുംഒരു എനർജെറ്റിായിയി് ഇങ്ങനെ കാണണം അവർക്ക് ഏ എന്തോ അങ്ങനെ തന്നെയാണല്ലോ ഉ അതെ പിന്നെ എന്താന്ന് വെച്ചാ
അവർക്കും ഒരു പോസിറ്റിവിറ്റി ആണ്
അവര് പോസിറ്റിവിറ്റിന്നല്ല നമ്മൾ. നമ്മളൊന്ന് ആക്റ്റീവ ആയിട്ട് നക്കുമ്പോഴള്ള അവര് അവര് ചെയ്യേണ്ട കാര്യങ്ങൾ അവര് ചെയ്യാ. നമ്മളൊന്ന് ഗ്ലൂമിയാണ് മൂ എടൊണ് അവിടെ ഇവിടെ ഇരിക്കുകയാണെങ്കി നോക്കണ്ട അവര് ചെയ്യേണ്ട കാര്യങ്ങളും അവര് ചെയ്യൂല
ചെയ്യൂല അവർക്കും മടിയായിരിക്കും ആഹ്
മടിയായി ആ മടിയായി മാറും ആ
പറയും
അതെ അതെ അതെ അതെ ശെരിയാ ഞാന് ഞൻ ശ്രദ്ധിച്ചിട്ടുണ്ട് അത് നേരെ മറിച്ച് നമ്മളും മ്മടെ എനർജെറ്റിക് ആയിട്ട് നമ്മളെ ജോലാളൊക്കെ പെട്ടെന്ന് തീർക്കാണെങ്കില് അവർക്കും ആ ഒരു ഉഷാറുണ്ടാവും അല്ലേ ആ അതെ ആ അപ്പോ എന്താ പറയണേ? ഒരു ഒരു വീട്ടില് എന്താ പറയാ എല്ലാ കാര്യങ്ങളും കുറെയൊക്കെ ഇതിനനുസരിച്ചിട്ടാണ് മൂട് പോലെയാ കാര്യങ്ങള് അല്ലേ?
അതെ.
ഏഹ് ആഹ് അതെ അതെ ഞാനും ഇങ്ങനെ നമുക്ക് തോന്നും അല്ല ഒന്നു ആലോചിച്ച് നോക്ക് നമ്മളൊരു ദേഷ്യപ്പെട്ടിട്ടാണെന്ന് കരുത് കുട്ടികളും ഒരു ദേഷ്യം ഒരിത് ഒക്കെ തന്നെയാവും അവർക്കും ഇണ്ടാവാ അവരും അതാ കാണിക്കാ. മൊത്തത്തില് ആ വീട്ട ല്ല പോന്ന അന്തരീക്ഷം പിന്നെ അവരും തിരിച്ച് അതേ ഒരു ഇതിലാവും. അവര് സ്കൂളില് ചെന്നാലോ അവർക്കും അപ്പൊ ഈ മൂട് ട്ടാവും അവിടെ പോയിട്ടുണ്ടാവ. അപ്പൊ പഠിച്ചത് വല്ലതും കേറോ ഇല്ല ഏഹ് അപ്പൊ അവർക്ക് നേരെ പഠി ക്കാനോ ഒരു സംസാരിക്കാനോ അവരും
അതെ നമ്മള് രാവിലെ നമ്മള് രാവിലെ എഴുന്നേ ക്കുമ്പോ നമ്മുടെ മൂഡ് അനുസരിച്ചിരിക്കും ആ വീടിന്റെ അന്നത്തെ ദിവസം ല്ലേ? നമ്മള് എനർജെറ്റിക് ആക്റ്റീവായിട്ട് നിന്നാ അന്നാ ദിവസം നമുക്ക് ക്കും ചിരിച്ച് കളിച്ച് അടിപ്പാടി കേറിവാ അതെ നമ്മളൊരു സാഡ് മൂഡോടെ ഇണീക്കുവാണെങ്കിൽ ആ ഒരു മരണ വീട് പോലൊയിരിക്കും. ക്കും നമ്മുടെ വീട് ആളുണ്ടോ ആളുണ്ട് പക്ഷേ അന ക്കുല്ലാ ഒരു രീതിയായിരിക്കും.
അതെ അതെ അതെ ശരിയാണ് നമ്മള് ആ ആ ര് ഒരു മറ ഒരു തന്നെ എല്ലാ കാര്യവും അങ്ങനെ തന്നെയാ ഒരു മന്ദപ്പ മന്ദപ്പല്ല ഒരു മന്ദതിയാവും എന്ത് കാര്യാണെങ്കിലും. ആ പിന്നെ നമ്മള് പിന്നെ സ്വയം നമ്മളവിടെ എനർജെറ്റിക് കായിട്ട് മാറാ അതന്നെ ഉള്ളൂ നമ്മളവിടെ ആക്റ്റീവ് ആയിട്ട് നമ്മൾ അതൊക്കെ ആ ഒരു ഒരു വിഷമൊക്കെ നമുക്ക് വരും ആ വിഷമൊക്കെ വരുന്ന സമയത്ത് കുറച്ച് നേരൊക്കെ വിഷമിച്ച് അതിൽ തന്നെ ഇരിക്കാതെ നമ്മൾ അതിൽ നിന്ന് ഒന്ന് കരകയറി നമ്മളങ്ങനെ ഇരുന്നാ ശരിയാവൂലാ ആ ഒരു രീതിയില് നമ്മളെ ഒരു മൈൻഡില് നമ്മ ഒരു ചിന്ത വര കൊടുക്കണം. അപ്പൊ നമ്മളവിടെ എന്താ പറയാ നമ്മള അതൊക്കെ മാറ്റിട്ട് നമ്മളൊന്ന് ഉഷാറായി വരും അല്ലെ?
ആണ് പിന്നേചോയിക്കാൻ വിട്ടുപോയി ഇന്നലെ നമ്മുടെ വീടൊക്കെ വൃത്തിയാക്കി കഴിഞ്ഞായിരുന്നോ?
ആ പിന്നെന്താ ഒ
കഴിഞ്ഞല്ലേ ആ നല്ല ഇപ്പ നല്ല നീറ്റ ആയോ?
ആനീറ്റ് നീറ്റൊക്കെ ആയി എല്ലാവും അടുക്കി പെറുക്കി വെച്ചു.
ആണല്ലേ ഒരുപാട് അല്ല നമ്മുടെ മറ്റേ മിറ്റത്ത് പോച്ച
ആ പോച്ച അങ്ങനെ ആ വീടിന്റെ ആ ഇല്ല്യ ഇന്നലെ ഒരു രു ഫ്രൺ ഫ്രണ്ട് സൈഡ് മാത്ര കഴിഞ്ഞുള്ളൂ. ഇന്ന് മ് ഇ അടു ക്കളുടെ സൈഡ് ശരിയാക്കണുണ്ട്
ഇന്നുണ്ടോ ചേച്ചി ഉണ്ടോ ചേച്ചിക്ക് എന്ത് കൊടുത്ത് ഫുഡ്?
ഇന്ന് ഇന്ന് ചോറും മീനും തന്നെ രാവിലെ നൂൽപുട്ടായിരുന്നു ആ ഇന്ന് അങ്ങട്ട് മാറിക്കിട്ടി അതെ അങ്ങട്ട് മാറിക്കിട്ടി ഇന്നിപ്പോ രാവിലെ നൂൽപുട്ട് അല്ലെങ്കിൽ ആ ഇനിപ്പോ എന്തേലും ഉച്ചകഴിഞ്ഞപ്പോ ചായക്ക് കടി എന്തെലും ഉണ്ടാക്കി കൊടുക്കും
ഇനി എന്താ ഉണ്ടാക്കും?
ഞാൻ ഒരു ഉള്ളിവട എന്തെലും ഉണ്ടാക്കണം പെട്ടെന്ന് അതൊരു ഉള്ളി ഒരു വലിയ ഉള്ളി സവാള അരിഞ്ഞാല് പെട്ടന്ന് ഉണ്ടാക്കാല്ലോ അതൊരു നാല് നാലര ആവുമ്പൊക്കെ കൊടുക്കുള്ളൂ ആ പൊടിയുണ്ട് മൈ പൊടി ഉണ്ട് ഞാൻ മൈദയിൽ ആ ഉണ്ടാക്ക മൈദിം വല്യ ഉള്ളിം അരിയും പിന്നെ കുറച്ച് ഇഞ്ചി ചെറു താക്കി അരിയും വേപ്പിന്റെ എല ഇടും കറിവേപ്പിലല്ലേ അതുടും കുറച്ച് കുറച്ച് മഞ്ഞൾ പൊടികുറച്ച് ഉപ്പും അത് നല്ല കുറച്ച് ഇതില് നല്ലോണ്ണം മിക്സ്ചെയ്തിട്ട് പെട്ടന്ന് എണ്ണയിൽ ങ്ങട്ട് ചു ട്ടെടുക്കും അത്ര തന്നെ ഇല്ല ല്ല ഒന്നും ഇടൂല ഇങ്ങനെ ഉണ്ടാക്കി നോകോണ്ടു വെറും ഉുള്ളി വട അതില് മ മൈദല് ഇട്ടിട്ട് അത് ഇളമിക് ചെയ്യുമ്പോ ആ ഉള്ളി ഇങ്ങനെ മേലെ കാണ മേലെ കാണണ്ട അത്രേ മൈദടാവുള്ളൂ മൈദടാവുള്ളു അതായത് ഒന്നരു ഒരു കൂട്ട് കൂടാൻ വാണ്ടിയിട്ട്ള്ള മൈദ മതി
അതെ ആ ആ
ആ ഒരുപാടാവണ്ട മൈദ കൂടുതല് വാവര്ത് അതാ ഉള്ളി ഇങ്ങനെ പൊർ ക്ക് ഇങ്ങനെ കാണ്‌ണ രീതിയില് അപ്പള അതൊരു ഉള്ളിവടയാവൊള്ളു അല്ലെങ്കില് അത് മൈദവടയായിട്ട് മാറും ഏ അപ്പൊ അത് ചെലോര് കൊറച്ച് എന്ത്
പക്ഷെ എന്തുണ്ടാക്കിയ ഒരു ടേസ്റ്റ് ആവണോന്നേ ഒള്ളൂ
ആ അതെ അതെ ടേസ്റ്റ് ടേസ്റ്റ് റ്റ് വാണം അല്ലാതെ നമ്മള് എന്തെങ്കിലും ഉണ്ടാക്കി കഴിച്ചാല് വലിയ രസ സൊന്നില്ല
അതെ അത് ഒരാക്ക് കൊടുക്കുമ്പോ പ്രത്യേകിച്ച് ഒരാക്ക് കൊടുക്കുമ്പ അതെന്തായാലും നല്ലതുപോലെ കൊട് ക്കണ്ടേ
ആ കൊടുക്കണം അയിന് ഇക്ക് ഇഷ്ടാണ് അങ്ങനെ കൊടുക്കണതൊക്കെ നല്ലതില് കൊട് ക്കാനും അവരത് സന്തോഷത്തോടെ കഴിക്ക്ണതൊക്കെ കാണുമ്പോ ഇനിക്കിഷ്ടാ അവരത് പറയും കൂടെ ചെ ചെയ്യുമ്പോ ആരെങ്ങനെയൊക്കെ തെരാന്നൊക്കെ പറയുമ്പം ഇന്നലെ ഇപ്പോ വൈകുന്നേരത്ത് സമൂസ ണ്ടാക്കി ചായക്ക് അപ്പൊ ആ അ അപ്പൊ നമുക്കതൊരു സന്തോഷാണ് നമ്മള് കൊടുക്കുമ്പോ
അതെ വി വിഭവസമൃദ്ധമായിട്ട് അതെ വിഭവസമൃദ്ധമായിട്ട് കൊടുക്കുന്നതിനല്ല കാര്യം നമ്മൾ ആ കൊടുക്കുന്നത് മനസ്സും
അതെ ആ അതെ അതെ വയറ് നെറയാൻ കൊടുക്കര്ത് അത് ശരിയാ നമ്മളെ എന്ത് കാര്യ ര്യോം അങ്ങനെ തെന്നെ നമ്മള് നല്ല രീതിയില് നല്ല സന്തോഷത്തോട് കൊട്
കൊടുക്കണം അതെ ഇഷ്ടത്തോടെ കൊടുക്കണം അല്ലാതെ ചുമ്മാ അവരു നമ്മ നമ്മുടെ വീട്ടി വന്നല്ലോ എന്ന് എന്തെങ്കിലും ഒന്ന് കൊടുക്കാന്ന് വെച്ച് കൊടുക്കര്ത്
അതെ അതെ എന്തെങ്കിലും ഒന്ന് കൊടുക്കാന്ന് വിചാരിച്ച് കൊട് ക്കര്ത് ഇനിക്കതാണ് ഇനിക്ക് ടെൻഷൻ ആയിരുന്നു ഇന്നലെ നല്ല കറിയില്ല
ആന്നല്ലേ അതിപ്പ നമ്മടെ കൊഴപ്പല്ലല്ലോ ഒന്നും മീങ്കി കിട്ടാത്തോണ്ടല്ലേ എങ്ങിനനെ നമ്മൾ ഉള്ളത് വെച്ച് തട്ടി കൂട്ടി കൊടുത്തില്ലേ
ആഹ് അത് കൊടുത്തു പിന്നെ പിന്നെ വൈകുന്നേര സമൂസയും കൊടുത്തപ്പ എനിക്ക് സന്തോഷം യി ചിക്കനേട്സമൂസ മോള്ണ്ടാക്കിരുന്നു അപ്പൊ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അപ്പൊ അതും കൊടുത്തപ്പോ അവര് കഴി ച്ചപ്പോ അവർക്കും സ
ആതെ ആ
ആ
ഇനിയിപ്പ എന്തായാലും മയൊ ന്നുല്ലാതുകൊണ്ട് പോച്ചേക്കച്ച എത്താൻ എളുപ്പം ഉണ്ടായിരിക്കും
ആ ഇതയ്ന് എന്താന്ന അറിയോ നമ്മള് പറച്ച് കളയ്ണ് ണ്ട് പക്ഷെ അതേപോൽ തന്നെ വീണ്ടും വീണ്ടും വരാണ് പിന്നെ മഴ ഇനിപ്പോ പെയ്താല് വീണ്ടും വരാണ് നമ്മള് നോക്കിയാലും ഇടെ ത്ത് ണില്ലാ നമ്മ പറിക്ക്ണണ്ടെങ്കിലും പിന്നും പിന്നും വരുമ്പോഴേ നമുക്കതങ്ങനെ മുറ്റങ്ങനെ ക്ക്ണെ കാണുമ്പോ നമുക്ക് ബുദ്ധിമുട്ടല്ല മനസ്സിനൊ ഒരു സുഖ ഇല്ല അതിങ്ങനെ കാണുമ്പോ ഉം വൃത്തിയായിക്ക എടുക്കുമ്പോളല്ലേള്ളു ആ വൃത്തിയായിക്ക എടുക്കുമ്പോളല്ലേ ഉള്ളു തത് ഉം പിന്നെ അങ്ങനെയൊക്കെ ഓരോ കാര്യങ്ങളൊക്കെയിട്ട് ഇന്നത്തേൽ ക ഇ കഴിഞ്ഞാലും കഴിഞ്ഞില്ലെങ്കിലും ഞാൻ വിചാരിക്കുന്നപ്പ ഇന്നത്തേൽന്നും നിർത്താതാണ് പിന്നെ ഇനി ബാക്കി ഉള്ളത് കുറച്ചും കൂടെ ചിലപ്പോ ഉണ്ടാവും അഹ് ഞാൻ വിചാരിക്ക കുറേശം എനിക്കിരുന്നിട്ട് പറ ക്കാവുന്നതേ ഉള്ളൂ ഡെയിലി കൊറേശെ പരിച്ച് എടുക്കയാണെങ്കില് കഴിയാനുള്ളതള്ളൂ ഇനി അപ്പൊ ചെയ്തോട നല്ല വൃത്തിയക്ക അതെതെ അതെ ആ നമ്മുടെ സമയം പോകും വീട് വൃ നിത്യാവും ചെയ്യും
ചേച്ചി അടുത്ത തന്നെള്ളെന്നോ
തൊട്ടടുത്തല്ല ച്ച അങ്ങട് പോണം എന്നാലും നല്ലോണം അറിയുന്നതാണ് ഇവിടെ എപ്പോഴൊക്കെ വരുന്നരാ ചേച്ചിന്നെ ഉ ഉ ആ ആയിക്കോട്ടെ ഞാൻ വിളിക്കണ്ട് ആ ഞാൻ നോക്കട്ടെ എന്നിട്ട് ഞാൻ കൊടുത്തിട്ട് വിളിക്കാം ഓക്കെ ശരി എന്ന എന്നാ ഓക്കെ ശരിാ